ഓ, ഹലോ കേ കേൾക്കാമോ?
ഹലോ?
കേൾക്കാമോ
ഹലോ
കേൾക്കാമോ എനിക്ക് കേക്കൊന്നുണ്ട്, ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
ആ നല്ല വിശേഷം.
ഇന്ന് മഴയൊക്കെണ്ടായിർന്നോ?
ഇല്ല ഇന്ന് അങ്ങനെ മഴയിണ്ടായീല, കൊറച്ച് നേരം രാവിലെ ചെറുതായിട്ട് പെയ്തു. അത് കഴിഞ്ഞെ പിന്നെ മഴയൊന്നുല്ല വെയിലാ
ആഹ് ഇവിടെയും വെയിലാ ഇന്ന് ഇന്ന ഫുൾ ടൈം വെയിലായിര്ന്നു.
ഇവിടെ കൊറച്ചേരൊക്കെ വെയില് പിന്നെ കൊറച്ചിങ്ങനെ മൂടി കെട്ടിയൊക്കെ നിക്ക്
ആഹ് ആഹ് വേറെ എന്തുണ്ട് ചായ കുടി, ആ ചായ കുടിച്ചു ബിസ്കെ റ്റ് പിന്നെ റസ്കുണ്ടായിര്ന്നു അത് കൂട്ടി കഴിച്ചു, ന്നട്ട് ഇവിടെ ഇരിക്ക എന്ന നീ വൈട്ടത്തേക്കിന് എന്തേലും ഫുഡുണ്ടാക്കുവോ വൈട്ടത്തേക്കിന്
ആഹ് വൈകീട്ട് ഞാനിപ്പോ പഴമ്പൊരിണ്ടാക്കി. പിന്നാ ആ കപ്പ പുഴുങ്ങി വെച്ച്
ആഹ്
അപ്പൊ കുട്ടികള് സ്കൂളിന്ന് വരുമ്പോ ചെറുതായിട്ട് എന്തേലൊക്കെ കഴിക്കും അപ്പ ഇത്ണ്ടാക്കിയന്ന അത് കഴിച്ചു, ഇനിയിപ്പ രാത്രിത്തേക്ക് അമ്മ മാങ്ങക്കറിയുംണ്ടാക്കുന്ന്ണ്ട്.
ആഹ് ആ ആ ആ മാങ്ങക്കറി തേങ്ങയരച്ച് കറിവെക്കുവല്ലേ.
ആഹ് തേങ്ങ അരച്ചല്ല തേങ്ങ ആ പിഴിഞ്ഞിട്ട് തേങ്ങാപ്പ പാലോ ഒഴിച്ചിട്ടാ കറിവെക്കാ.
ഓഹ് പഴുത്തതാണോ പചേണോ?
പച്ചതന്നെ ആ പുളി ഉള്ള രീതില
ആഹ് ങ്ങമാലി മാങ്ങ കറിയാ മനസ് നസ്സിലായീ മനസ്സിലായി ആ പച്ചമൊളകൊക്കെ കീറിയിട്ടിട്ട്
അതെ.
ആഹ് ആ കൂട്ടിട്ടുണ്ട് ആ. ഉം ഉം കൊഴപ്പില്ലാ നമ്മള് നാട്ടുകാർക്കെത്തൊന്നും യെ
ഞങ്ങക്ക് പിന്നെ ഈ ഇതിലെക്കെ അതാണ് പ്രധാനായിട്ട്
ആാ
ഇപ്പോ കല്യാണങ്ങൾക്കാണെങ്കിലും അതെ കല്യാണ ആണെങ്കിലും ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക് കൂടുതല് ഇപ്പാ ഹിന്ദുസ് കല്യാണത്തിലാണെങ്കി കൂടി തലെ ദിവസത്തെ പരിപാടിക സാമ്പാറ് ന് പകരം കൂടുതലും മാങ്ങക്കറി അങ്ങനെയൊക്കെ ഉപയോഗിക്ക്യാ
ആാ ആാ
അത് പോലെ തന്നെ ഈ റിസെപ്ഷൻ ടൈമിലൊക്കെ ആണെങ്കിലും കൂടുതല് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് എന്തായാലും ക ക്ക്മ്പോ സ്പെഷ്യലായിട്ട് മാങ്ങ കറി എന്തായാലും ഉണ്ടാവുമലോ
ആാ ആാ
അത് നിർബ
ആാ ആാ ആണല്ലേ അവടെ ആാ ആാ നമ്മക്ക് പിന്നെ അങ്ങനെയൊന്നു ഇല്ല മാങ്ങാ കറി ഞങ്ങളും മറ്റേ പഴുത്ത മാങ്ങാക്കറിയാണ് വെക്കണത്
അതും ഇഷ്ടമാണ് പുളിശ്ശേരി മാതിരി
ആാ പുളിശ്ശേരി മാതിരി അത് തന്നെ
ഇപ്പൊ അയിന്റെ സീസൺ കഴിഞ്ഞല്ലോ മാങ്ങടെക്കെ അത്യാവിശ്യം കഴിഞ്ഞു
ആാ ആാ
ആ സമയത്ത് ഞങ്ങള് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒണ്ടാക്കിയാരുന്നു പുളിശ്ശേരി അത്യാവശ്യം നല്ലോണം മാങ്ങ കിട്ടിയർന്ന് അപ്പൊ
ആാ ആാ ആാ ആാ
ഇപ്പൊ കഴിഞ്ഞുല്ലോ അപ്പൊ അധികം മാ
ആാ അയ് എങ്ങനെ ഭയങ്കര പുളിച്ചി മാങ്ങയാണോ അതോ
ആ അത്യാവിശ്യം പുളി ഒണ്ട് ഞാനിപ്പാ ആാ ഒര് കക്ഷണം കറി വെക്കുന്നേന് മുന്നേ കഴിച്ചപ്പോ തന്നെ അത്യാവിശ്യം പുളി ഇണ്ട്
ആാ ആാ
ഇപ്പൊ ക കറിയ ആയിട്ട് അത് കഴിച്ച് നോക്കിയപ്പോ അത്യാവിശ്യം പുളി ഇണ്ട് പിന്നെ പുളി ഇല്ലെങ്കി ഒര് ടേസ്റ്റ് ഇണ്ടാവില്ലാ
ആാ അത് തന്നെ പുളി ഇല്ലെങ്കി ഒര് ടേസ്റ്റ് ഒണ്ടാവില്ല
ആാ ആാ കൊറച്ച് പുള്ളിയെങ്കിലും വേണം എനിക്ക് അത്യാവിശ്യം ആാ പൂളി കൊറച്ച് മുൻപില് നിക്കണം എന്നുള്ളാ ആഗ്രഹം ഒള്ള ആളാ പശെ യെ ഇവടെ ആർക്കും അങ്ങനെ വല്ല്യാ താല്പാര്യം ഒന്നു ഇല്ലാ എന്നാല് എനിക്ക് എല്ലാ കറിക്കും ഇച്ചിരി ഉ പൂളി വേണം
ആാ ആാ ആാ എരിയോ ആാ ഇവടാത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞ്ഞു ഇനി വൈയിട്ട് ഒന്നും ഒണ്ടാക്കത്തൊന്നും ഇല്ല ഓട്സ് ആണ് കഴിക്ക്ന്നേത് അത് അത്കൊണ്ട് പിന്നെ കൊഴപ്പൊന്നു ഇല്ലാ ഹ യെ ആാ ഡയറ്റിങ് ഉണ്ട് ആ അതും ഉണ്ട്
ഞാൻ കൊറച്ച് ദിവസം നോക്കും അത് കഴിയുമ്പോക്ക് അങ്ങ് വിട്ട് ഒരാഴ്ച നോക്കു അത് കഴിമ്പോഴ്ക്ക് എനിക്ക് വേഷന്ന് കഴിയ്മ്പോഴക്കും പിന്നെ എന്റെ കണ്ടട്രോളൊക്കെ വിട്ട് ഡായിറ്റാക്കെ പൊട്ടു ഓട്സ് ഓക വാഗി ഞാൻ കൊറച്ച് ദിവസം കഴിക്കും ആാ എന്തോ സൗണ്ട് വേറെ കെ
എവടെ ഇവടാ
ആാ അതെ
പണ്ടാ
ചെറുതായിട്ടുണ്ട് ന്നാലും കൊഴപ്പല്ല
ആഹ്
പിന്നെ
ഞാന് ഇവിടെ രാവിലെ കറി വെച്ചു അവിയൽ വെച്ചു പിന്നെ അതിന്റെ കൂട്ട ത്തില് ഈ കാ ഈ മറ്റേ കോളിഫ്ലവറുണ്ടല്ലോ കോളി ഫ്ലവറ് അത് കറി വെച്ചു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട്
മസാലക്കറി പോലെ
ആഹ് മസാലക്കറി പോലെ വെച്ചു.
ഉം
നല്ലതാ അങ്ങനെ കറി വെക്കാനെ ഞാൻ
എനിക്കിഷ്ടാ പക്ഷെ ഇവിടാ അങ്ങനെ വല്യ താല്പ ര്യല്ല്യ കോളിഫ്ലവറ് ഞാൻ വലപ്പോഴും വാങ്ങി ചെറുതായിട്ട് മറ്റേ ബജ്ജി പോലെയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കും
ആ ആാ ഹഹാ കുട്ടികൾക്ക് കഴിക്കാനായിട്ട്.
ആഹ് ഞാനും കഴിക്കും
ആഹ് അതപ്പോ ആഹ ആ് ഇത് ഉരുള കെഴങ്ങ് ഇട്ടിട്ട് കറിയെക്കു ഞാനാദ്യവായിട്ട് കറി വെക്കുവാ ആഹ്
എന്റെ വീട്ടില് ഇണ്ടാക്കാറുണ്ട്.
ആ ആഹ പച്ചക്കറിയുടെ കൂടെ കിട്ടിയതാണ് ഒരു ശകലം അപ്പൊ ഞാനത് അത് തന്നായിട്ട് നോക്കിയപ്പോ ശക ലേ ഒള്ളൂ അതാ ഉരുളക്കിഴങ്ങൂടിട്ട കറി വെ ച്ചെ ആ ഒന്നും ആവൂല രണ്ട് നേരത്തേക്കിനും പോണ്ടേ ഞാൻ ചെലപ്പോ വൈകീട്ട് ചോറായിരിക്കും കഴിക്ക
ഭയങ്കര സൗണ്ട് ഏക്കണ്ട് എന്നാ കൊറച്ചേരം നിർത്ത ആ നല്ലത്
കൈ ആ ആ ആ വേറെ ആ ആ ഉള്ളേള്ളു ഉള്ളു ഉള്ളു വേറെ എന്തണ്ട് വിശേഷം ആ ഞാനേ വെറുതെ ഇവടെ ആ ആ ഇന്ന് എന്റെ തുണിയെല്ലാം ഉണങ്ങി കിട്ടിട്ടുണ്ട് ഇന്ന് ഇന്ന
അതെന്റേം എല്ലാ ഉണക്കി അവിടെ വെച്ചിട്ടിണ്ട് മടക്കീട്ടില്ല
ആ ആ ഇവടെ ഞാനിപ്പോ എടുത്തോണ്ട് പോവ എല്ലാം മടക്കി വെക്കട്ടെ അല്ലേ പിന്നെവടെ കിടന്ന് കഴിഞ്ഞാ എല്ല അങ്ങ് ഇതായി പോവു പിന്നെ നന ഉം പിന്നെ നനയുചെയ്യും
ആ ഞാൻ വെയിലു മങ്ങിയപ്പോ തന്നെ അത്യാവിശ്യം തുണിയൊക്കെ എടുത്ത് വെച്ചു മടക്കി വെക്കണം അതിന് പയ്യെ
ആ കുട്ടികളൊക്കെ എന്ത്യെ
ടി വി വെച്ചോണ്ടിരിക്കാ കുറച്ചേരൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നോളൂ ഇടയ്ക്ക് മാത്രേച്ചിരി അലമ്പാവുള്ളൂ പിന്നെ ഇപ്പ രണ്ടേര് അങ്ങാട് ഇങ്ങോട് തോണ്ടി തല്ലുപടിച്ച് അങ്ങനെ വരുമ്പോച്ചപ്പാടും ബഹളൊക്കെ തോടങ്ങു അപ്പ നോക്കണ്ട ഒച്ചപ്പാടില്ലാത്ത പ്പൊക്കെ നമ്മള് സമാധാനായിട്ട് ഇരിക്കാംപ്പം
ആഹ് ആആഹ് ആ
ആ ആരേലും കുട്ടികൾക്ക് കുട്ടികൾക്ക് അല്ലേലും ടി വി അല്ലെങ്കില് മൊബൈല് അല്ലെങ്കിൽ കളിക്കാന ആരെലും ഒക്കെയാണ് അവര ആഗ്രഹിക്കുന്നത് എപ്പോഴും
മൊബൈല ഞാൻ പിന്നെ അധികം കൊടുക്കാറില്ല ലോക്ക് ഇട്ട് വെച്ചക്ക
ആഹ് ആ
അറിയില്ല ഉ വളരെ ഏ അർജന്റായിട്ട് നമുക്കിപ്പ പുറത്ത് പോക്കെ ഇരിക്കുമ്പോ അവര് അടങ്ങിയിരിക്കില്ലല്ലോ ഇപ്പൊ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എന്തെലും പരിപാടികൾക്കൊക്കെ പോകുമ്പോ അടങ്ങിയിരിക്കൂല അപ്പ മാത്രം ഞാൻ പരമാവധി കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് സമാധാനമായിട്ടിരിക്കണന്ന് തോന്നൂല്ലേ ചെലപ്പോഴ്ക്കെ അപ്പൊ മാത്രമേ ഞാൻ ഫോൺ കൊടുക്കുള്ളൂ അല്ലാതെ ഞാൻ കൊടുക്കില്ല ഫോൺ ലോക്ക് ഇ അറിയാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെ അത്രയും ഫോൺ എടുക്കില്ല പിന്നെ ഇടക്കന്ന് വെച്ചാ എനിക്കറിയില്ലേ ഇപ്പ നോക്കിയിട്ടേ ഇടക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടക്കിങ്ങനെ ഗെയിമ് കിട്ടണ്ട്
ഓ ആ അത് പൈസ പോന്നയിരിക്കും ചിലപ്പം
ഏല്ല ഉം അങ്ങനത്തൊന്നുമല്ല പരമാവധി അങ്ങനത്തൊന്നും ഇങ്ങനെ ഇടക്കടക്ക് ഇങ്ങനെ നോക്കുമ്പോ അങ്ങനത്തെ ഒന്നുമല്ല സാധാരണ ഈ ഫ്രൂട്ട് കട്ടിങ് അങ്ങനത്തെക്കെ ചെറിയ ചെറിയ ആ
ആആ പ്ലേ ഈ നമ്മുടെ ഈ നെറ്റ് ഓൺ ഓഫ് ആയിട്ടി ക്കുന്ന സമയത്ത് ചില ഗെയിംസുകളൊക്കെ ഉണ്ട് അതാ തോന്നുന്നു ആ കുട്ടികൾ ഓഫ് ആയിട്ടിരിക്കുമ്പോൾ കളിക്കുന്നത് ആ ക്യാമറ ഓൺ ആക്കി എടുക്കുന്നത് പോലെ അത് അവർക്ക എടുത്ത് കളിക്കാൻ പറ്റും
അത തന്നെ അല്ലാതെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല അവക്ക്
ആഹ് ആ കൂടത്തില്ല ബഹളം ഉണ്ടോ അങ്ങനെയൊക്കെ
ആ എടക്ക് ഇടക്കിപ്പ നമ്മള് അവര് കണ്ടുകൊണ്ടിരിക്കണ സമയത്ത് നമ്മള് വാങ്ങിക്കില്ല ഇപ്പ കുറച്ച് ബഹള ആയിക്കോളു പരമാവധി ആ കാണണ സമയത്തൊന്നോ രണ്ടോ സും കൂടെ കണ്ട കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു വാങ്ങിക്കണ്ട കുഴപ്പില്ല നലും പരമാവധി ഞാന് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും
ആഹ ആഹ് കൊടുക്കാതിരിക്കുന്ന നല്ല കണ്ണിന്
അത്രയും നല്ലതല്ലേ അതെ ആവശ്യത്തി തന്നെ ഇപ്പ ടി വി കാണുന്നുണ്ട്
ഉം
വേറെ അവരുടെ ആൾക്കും ടി വി കാണാൻ പറ്റില്ല അവര് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ അറിവ ഒന്ന് മാറ്റി ന്യൂസ് അല്ലെങ്കിൽ വാർത്ത അല്ലെങ്കിൽ വല്ല മലയാള സിനിമ അതൊന്നും സമ്മതിക്കില്ല അവരുടെ ഇഷ്ടാ
അവ ഇപ്പൊ ആണല്ലേ ഓ ഇനി സീരിയൽ ടൈമിൽന്നെ ആ സീരിയലൊക്കെ കാണോ
ഒന്നും കാണലില്ല
ആ ന്യൂസ് ടൈം ആവുമ്പോഴത്തേക്കനല്ലേ ഉ
എനിക്ക് സീരിയലൊന്നും കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ആരെക്കൊണ്ട്ും ഞാൻ വെപ്പിക്കില്ലേ വീട്ടില്
ഓ
ഉം പിന്നെ ഇവിടെ ആർക്കും അങ്ങനാ സീരിയല് കാണാൻ വലിയ താല്പര്യല്ല എല്ലാവർക്കും ഇപ്പ വാർത്ത കാണാ അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലുമൊക്കെ മലയാള സിനിമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാനുള്ള ഇഷ്ടം പത്തോളൂ അല്ലാതെ സീരിയല് ആരും കാണില്ല ഇട അതുകൊണ്ടെന്നേ സമാധാന്മുണ്ട്.
ആഹ്.
അത് കണ്ട് തുടങ്ങിയ പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല.
പിന്നേ പറ്റത്തില്ല ന്നാ ശെരി എന്നാ വിളിക്കാ
അഹ് ശരി.